കേക്കാം കേക്കാം ജോലിയാണോ
ആം ജോലില്ല അത് ഞാന് കടെന്ന് വന്നതേ ഉള്ളു
ആ എന്നാല് ഇത്തിരി നേരെം സംസാരിക്കാൻ പറ്റുവോ
ആഹ പറ്റും പറ്റും സംസാരിച്ചോ
എന്തോണ്ട് എന്തോ അപ്പ മീ മീൻ കറി വെക്കു
മീൻകറി കൊഞ്ചു കിട്ടിയടി കൊഞ്ച് തീയല് വെക്കുന്നു
അടിപൊളി എന്നാ പിന്നങ്ങോട്ട് വന്നാലോ
ഓ വാ നീ നീന്റെ പറച്ചിലല്ലേ ഉള്ളൂ വരാ
വരാടി ഒരു ദിവസം വരെ എല്ലാർക്കും സമയം ഒക്കണ്ടേ
ആഹ
ഉം പിന്നെന്തോണ്ട് വറുത്തരച്ചണോ വേ
ആ അല്ല വറുത്ത അരച്ചു വെക്കുവ ഈ പുള്ളേർക്ക് അതാ ഇഷ്ടം
ആഹ
ഉം അതാകുമ്പോ അവര് രണ്ടു മേടിക്കുവാടി ഇ തേങ്ങയൊന്നും ഇല്ല
ഞങ്ങളും അതെ കണക്കാടി പണ്ടൊക്കെ പത്തും ഇരുപതും മുപ്പതും വീതം മേടിച്ചോണ്ടിടും പക്ഷേ ഉണ്ടല്ലോ പത്ത് ദിവസതേനും വൻ കേടായി പോകും ഇപ്പോ അതുകൊണ്ട് അഞ്ചെണ്ണം മൂന്നെണ്ണംഒക്കെ മേടിക്കും ആ ഇപ്പോഴത്തെ തെങ്ങേലെല്ലാം എല്ലാം വെ വെഷവല്ലയോ ഒന്ന് രണ്ടു ദിവസം കഴിയുമ്പോ അഴുകി പോകും
ആ അഴുകി പോകും ഇല്ലേ തമിഴ്നാട്ടിന്നൊക്കെ വരുന്നല്ലേ
അതാടി നേരത്തെയൊക്കെ ഞങ്ങള് പത്തും ഒരു ഒരുമിച്ച് മുപ്പതും ഇരുപതുവൊക്കെ ഒരൊ വീടുകളിന്ന് മേടിച്ചിടുവാരുന്നു പക്ഷെ നമുക്കി ഇല്ല. അത്രയും അങ്ങോട്ട് പാത്തുണ്ട് അവസാനം കിടക്കുന്ന എല്ലാം അങ്ങ് പന്നലായി പോവയിരുന്ന്
അല്ല നിങ്ങക്ക് വീടുകളീല്ലേ മേടിക്കാൻ
തെങ്ങും ഇല്ലടി ഇല്ലടി പണ്ട് എന്തോരം തെ അല്ല ഞാൻ വന്നിടെക്ക് ഇവിടുന്ന് പത്ത് നൂറ് എണ്ണം ഞങ്ങട വീട്ടിലോട്ട് കൊണ്ട് പോകുവായിരുന്നു എല്ലാം വെട്ടിട്ട് റബ്ബർ ഇട്ട് ഇപ്പൊ റബ്ബറും ഇല്ല അതും ഇല്ല ഇതും ഇല്ല ഒന്നുല്ല
ആഹ് നീ വല്ല പെട്ടെന്ന് കായ്ക്കുന്ന തെങ്ങൊക്കെ മേടിച്ച അന്നേരം
ഗങ്ങാവോണ്ടംന്ന് പറഞ്ഞ ഒരെണ്ണണ്ട് അതൊരു കൂട് വേടിച്ച് വെച്ചാ കൊള്ളാംന്നുണ്ട് മൂന്നാം വർഷം കായിക്കും എന്നാ പറയുന്നേ പക്ഷേ അതെല്ലാം വെക്കണമെങ്കിലും ഇനിയ എല്ലാം റബ്ബർ വെട്ടെ മൊത്തം റബ്ബറല്ലേോ അല്ലാതിന്റെ അയ്യത്തെല്ലാം പ്പൊ അവിടെവിടെ എല്ലാം അങ്ങനെ കാട് കയറി കിടക്കുവല്ലേ അതെല്ലാം വെട്ടിയാലും ചോലയാണെങ്കിൽ കായ്ക്കത്തൂല്ലടി അത് നമ്മ ഇപ്പ രണ്ട് മൂന്ന് അല്ലെ അതേ കൂടുതൽ വേടിക്കത്തില്ല അത് വാങ്ങിച്ചു കൊണ്ടുവന്നാ തീരുമ്പഴേ അടുത്തത് മേടിക്കു കാരണം ചുമ്മാ അങ്ങ് വെള്ളം പോലും എന്തൊരു പുളിച്ച വാടയാണെന്നറിയാവോ
ഞാനും നാലെണ്ണ ഒക്കെ മേടിക്കൂ
ഇന്നെ
ഉം നാലണ്ണം വേ ആഹ് തക്കാ ഇല്ല തക്കാളിയും ഉരുള കിഴങ്ങും കൂടി ഇടും ഉള്ളി
എന്നിട്ട് പിന്നെ ഏ ഗരം മസാല ചേർക്കോ
ഇല്ല മസാല ചേർക്കത്തില്ല ഞാ ഉലുവ പൊടി ഇടൂ നമ്മള മറ്റേ മീൻ മീന് കിടുകത്തില്ലേ?
മുളവും മല്ലി ഉലുവയും
ആ മുളകും മല്ലി ഉലുവയും മഞ്ഞപ്പൊടിയും കൂടെ തേങ്ങയുടെ കൂടെന്ന് നനത്തി അങ്ങ അരച്ചെടുക്കും
വലിയ വലിയ കൊഞ്ചാണോ അതോ ഇച്ചിരി
ആഹ വലിയ കൊഴപ്പോ ഇല്ലെന്നേ ഉള്ളു ഒരുപാടങ്ങു വലുതല്ല.
ആ ഇവിടെ ഒരാൾക്ക് തീ കൊഞ്ച് കൊണ്ട വന്നാ ഒരാൾക്ക് തീയൽ വെക്കണം ഒരാൾക്ക് വറക്കണം റോസ്റ്റ് ചെയണം അല്ലെങ്കിൽ ത - തക്കാളി ഉള്ളിയെല്ലാം കൂടെ വയറ്റി മസാല എല്ലാം കൂടെ ചേർത്തിട്ട് വേവിച്ചട്ട് തിനകത്തോട്ടിട്ട് ഒന്ന്
ആ ആ ആ ഇവിടെ പിന്നെ തീയലൊക്കെ വെച്ച് കൊടുത്താ ഇഷ്ടവാ തീയലും വെച്ച് കൊറച്ചത്ത് വറക്കാനും ചെറിയതാ
ആ അത് നല്ലതാ അപ്പൊ പിന്നെ വേറെ ഒന്നും ഇല്ലെലും കഴിക്ക
ആ കഴിച്ചോളും പിന്നെ ക ആ കറിയുണ്ടെങ്കി പിന്നെ വേറെന്നും വേണ്ട
ആ ഇവിടെ അങ്ങനെയാ ആ മോക്ക് ഭയങ്കര ഇഷ്ട തീയല് മറ്റേ കൊഞ്ച് വേണമന്നില്ല സാധാ- തീയലായാലും മതി അവക്ക് ഭയങ്കര ഇഷ്ടവ പക്ഷെ ഇവരുടെ പപ്പയ്ക്ക് അങ്ങോട്ട് അത്ര പോരാ തിയല് ആ എല്ലാവർക്കും ഓരോരോ നിർബന്ധങ്ങള
ആ ആ
അവൻ എന്തര കറിയായാലും ഇല്ല വെള്ളം പോലെ ഇരിക്കണം ഇവിടെ ഒഴിച്ച അടുതലെ ആറ്റി വിട്ട
ആ ആ ആ ഇവ മോനും അതുപോലെ ആടി ഇച്ചിരി ലൂസായിട്ടിരിക്കണം മീൻ കറി ആയാലും
ഈ ചെറ ഈ പിള്ളേർക്ക് അങ്ങനെ അവൻ പിന്നെ അതീന്ന് അതോ ക ചാറ് വെച് അച്ചങ്ങോട്ട് കറി വെച്ച വെച്ചാലോ കഷ്ണംങ്ങോട്ടോ മാറ്റി വച്ചിട്ട് ചാർ മൊത്തം കോരിക്കൊണ്ടങ്ങു പോകുവൻ
ആ ഇത് ഇവനാണെങ്കി പിന്നെ ഞാൻ ബാക്കി വരുന്നച്ചി പറ്റീച്ച് വെച്ചിരുന്ന അതെടു ക്കത്തില്ല
ഇവിടെ അതണക്ക അവന് നല്ല വെള്ളം സാമ്പാറയാലും മോരായാലും മീനായാലും വെള്ളം പോലെ ഒഴുകണം
ആ
ഞങ്ങൾക്കാർക്കും അത് ഇഷ്ടേ അല്ല അമ്മ ആ വന്ന് വന്ന് വന്ന് ഇനി ഏതാണ്ട് ഒരു ദിവസം കൂടെ പോണം ഏതാണ്ടൊക്ക വാങ്ങാാന് ബാക്കി ഏതാണ്ടൊക്കെേടിക്കൻ അത അവര് വിളിക്കാന്ന് പറഞ്ഞഞ് ഇന്ന് പിന്നെ ടി സിയ ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്ത വിട്ട് അങ്ങനെ ഇനി ഒന്ന കൂടെ പോണം രാവിലെ പോകുമ്പോ മുപ്പമ്പതരക്കെ പത്ത മണി എങ്ങാട്ട് പോയതാ മൂ ഇപ്പം ഇ വന്നേ ഉള്ളൂ
ആ ആ കറണ്ട് വന്നോ
ഏ ആ എന്തായാലും ഇന്നലെ വൈ കിട്ട് പോയ കറണ്ട് ഇന്ന് രാവിലെ ഒരു ഞാൻ പറഞ്ഞപ്പെടാൻ വന്നത് എന്തായാലും അതിനു ശേഷം അങ്ങനെ പോയില്ല ഉച്ചക്ക് ഒരു വട്ടംങ്ങാണ്ടേ ഒന്ന് പോയോുള്ളു പറയാങ്കി അപ്പ അങ്ങ് പോകും അങ്ങനെ നമ്മളെന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറയാെങ്കി അപ്പം പോവും കറണ്ട് പോന്നില്ലന്ന് പറഞ്ഞു കഴിഞ്ഞാ അപ്പ അങ്ങ് പോവും
കറണ്ട് പോയാ പിന്നെ സംസാരിക്കക്കോ
മറ്റേ മറ്റേ നമ്മുടെ സാധാ നെറ്റ് ഓണ ആക്കിയിട്ടേക്കവാ
ഓ ഓ
ക്ക്ന്നത് എന്നാലും സാധാരയട്ട ഓ ആട്ടേക്ക കാര പോയി കഴിഞ്ഞാ പിന്നി കട്ടായി പോവും അത് വിഷമോ അല്ലേ അതുകൊണ്ട് പിന്നെ വേറെ എന്തൊക്കെുണ്ട്
ഓ വേറെന്തോടിയ ഒന്നുമല്ല വിശേഷംന്നുമ ഇല്ല മഴ ഇന്ന് മ വലിയ മഴ ഇല്ലായിരുന്നു
ആ ഇന്ന ഇവിടെ മഴയൊന്നും ഇല്ലായിന്ന് എന്നാലും വെയില ഉണ്ടെങ്കിലല്ലേ തുണികളൊക്കെ വന്ന് വാട കിട്ടൂടി ഇല്ലെങ്കിൽ ഒരു മുഷിഞ്ഞ വാട വരയ്ക്കാത്തൊന്നും ഇടാൻ കൊത്തില്ലല്ലേ ഞാൻ മേല കിടക്കുന്ന തുണിയ രണ്ട് ദിവസം കഴിയുമ്പൊ ഒന്ന് എടുത്തോണ്ട് വന്ന് മിറ്റത്തിടാൻ വെയിലുണ്ടങ്കി ഒന്നിടു ഇല്ലാന്നുണ്ടെങ്കി പരക്കാത്ത തന്നെ അങ് നൂത്ത്ടും അപ്പഴത്തേക്ക് അത് സ്മെല് വരും
ആഹ്
ത്തോ നനഞ്ഞു പോവും
അത് ഷീറ്റ് ഇട്ടിട്ടില്ലയേ
ഇട്ടാലും ശീതം അടിക്കത്തില്ലേടി
ആഹ് ആഹ്
ഇല്ലിയോ രാത്രി അത് മൊത്തോം നനഞ്ഞ് കുതിർന്ന് കടക്കും പക്ഷെ രണ്ട് മൂന്ന് ദിവസം അവടങ്ങി ഇട്ടേക്കാങ്കി നല്ല പപ്പടം പോല ഉണങ്ങി കിട്ടും
ആഹ്
ആഹ് പിന്നെ വേറെ ചായ ഒക്കെ കുടിച്ചോ അതോ കടേന്ന് കുടിക്കുവോ
ഇല്ലടി ചായ കുടിക്കും ഇവിടെ അവിടെ ചേച്ചി ഉണ്ടെങ്കി ഇട്ടോണ്ട് തരും അല്ലെങ്കി വീട്ടി വന്ന് കുടിക്കും ചേച്ചി ഇല്ല പിന്നെ ഇവിടെ കോട്ടയത്ത് പോയി അവരെ വീട്ടീ പോയിരിക്കുന്നു അവക്ക് പിന്നെ തെന്മല എങ്ങാണ്ട് പതിനഞ്ചാം തീയതി എങ്ങാണ്ടേ വരുത്തോളൂ ഏാണ്ട് കമ്മ്യൂണിറ്റി ഏതാണ്ട്ക്കെയ ഉണ്ട്
മോളോ
ആഹ് ചേച്ചിയടെ മോക്കേ
അത് പോയി വരുവാന്നോ
ആ അത് പോയി വരുവാ അപ്പൊ കമ്മ്യൂണിറ്റിക്ക് കൊണ്ട് പോയിരിക്കുന്നു
ആഹ് അന്നേരം ഇനി ഒരാഴ്
ആഹ് പതിനഞ്ചാം തീയേ വരുത്തോളൂ അപ്പൊ ചേച്ചി അങ്ങ് ചേച്ചി ഇല്ല ചേച്ചി ഇന്ന് അന്ന് പോയി പോയിട്ട് നാളെ എങ്ങാണ്ട് അവ ടങ്ങാണ്ട് ധ്യാനത്തിനങ്ങാണ്ട് പോവുന്ന ന്ന് ആലപ്പുഴ എങ്ങാണ്ട്
ആ ഹാ ഹാ കൃപാസനത്തിലായിരിക്കും
കൃപാസനത്തിലല്ലടി വേറെ എവിടെങ്ങാണ്ട് സ് സി എം എന്നോ ഏതാണ്ട് ഒരു ഇത് പറയുന്നേട്ടു
ആഹ്
ഉം രണ്ട് ദിവസത്തേങ്ങണ്ട് അതും കഴിഞ്ഞിട്ട് അ ഇനി ചൊവ്വാഴ്ച എങ്ങാണേ വരത്തോളു അറിയില്ല ആരടയാ അത് ന്ന് പോയ ടീ അന്നേരം അങ്ങേര്ല്ലാരുന്നു
ചോ
ഇല്ല അങ്ങേർക്ക് പനിയെങ്ങാണ്ടായിട്ട് കെടക്ക്ന്ന് ഇന്ന് നമ്മള് ഉണ്ടോ ഇല്ലയോന്ന് അറിയാൻ വയ്യാത അങ് പോയ അവള് അന്താ അല്ല ബസില് ആ അന്നേരം അവിടെ ചെന്നപ്പോ ആ പെണ്ണ് പറഞ്ഞത് അത് സാറുണ്ടെങ്കിലേ ഒക്കെത്തോള്
ഉം എന്നാ മറ്റേ ഓവര തശയിലൂടെ ഒന്ന് നോക്കാൻ പറയാഞ്ഞ് എന്താര്ന്ന്
ഇല്ല അവരിഞ്ഞു പോരുന്നു പിന്നെ ഇത് ഒരുമാതിരി പെട്ടടുത്ത് ചെയ്യത്തില്ലടീ ഇത്
ആ ഹാ
ആ പിന്നെ ഇവിള് സ്കൂൾ സർട്ടിഫിക്കറ്റ് വെ അവിടെ കുഴമതിക്കാട്ട് പാനൊക്കെ ഇരുന്നേ ഇല്ലയോ അപ്പോഴാണ് ആരാണ്ട് പറഞ്ഞത് ഇതുപോലെ പൂയപ്പള്ളിയില് അവിടെ കുരിശമൂട്ടിൽ ഒരു അഷ്
അവിടെ അക്ഷയ ഉണ്ട് കുറേ വർഷങ്ങളായതാ എന്നാ വിളിച്ചു ചോയ്ച്ചപ്പോ അയാക് പറഞ്ഞൂടായിര് ന്നായില് ല്ലെന്ന്
അല്ലടി അങ്ങേര്ക് പിറ്റേന്ന് പനിയാന്ന് അങ്ങേരെങ്ങനെ അറിയും
ഓ പിറ്റേന്ന് ഞാവിചാര്ച്ചു പനിയായിട്ട് കിടക്കുവായിരുന്നന്ന്
ഇല്ലടി ഇന്നലെ അയാളെ വിളിച്ചപ്പോം കൊഴപ്പൊന്നും ഇല്ലായിരുന്നു അങ്ങാര് പറഞ് കൊണ്ട് ചെല്ലാം പറഞ് ഇന്ന്പ്പ വിളിച്ചപ്പൊ ചെന്നപ്പോ അങ്ങേരില്ല അങ്ങനെ ഞ് കടയിൽ വന്നതിന് ശേഷം വിളിച് നാളെ വരാ വന്നാ കാണുവോന്ന് ചോദിച്ച് അപ്പൊ പറഞ്ഞ്ന്ന് ആ നാളെ വന്നാ കാണും എനിക്ക് പനി ആയോണ്ടാ ഇന്ന് വരാഞ്ഞേന്ന് പറഞ്ഞ്
ആ ആ ആ
ആ ആ അങ്ങനെ പിന്നെ അവരിഞ് പോര്ന്ന് അല്ലെങ്കിൽ പിന്നെ കുഴ്മതി ക്കാട്ട് പോയി പിന്നെ അത് ഒന്നേന്ന് അപ്പൊ അബേ ല സർട്ടിഫിക്കറ്റിനൊക്കെ അപേക്ഷ കൊടു കണം അത് ഭയങ്കര പാട അത് ഒരു വർഷം
അല്ലേല് സർട്ടിഫിക്കറ്റിലെല്ലാം നമുക്കിങ് തന്നതു കൊണ്ട് പിന്നത് എഴുതി മേടിക്കാൻ പിന്നേം ചെല്ലാൻ പറയും
ആ പിന്നേം ചെല്ലാൻ പറയടി ഇവര് പിന്നെ തിരുവനന്തപുരത്ത് എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും കൊണ്ടുപോയി അത്
ആന്നാ അവിടെ കൊണ്ടുപോയി അതൊക്കെ പരീക്ഷാ ഭവനി പോയി അതൊക്കെ മേടിക്കണം വല്ല്യ പാടാ അതാ ഒര് സാധനം പൊയിക്കഴിഞ്ഞാലുള്ളെ എന്നാ അവള് അതിന്റെ കൊ ടു പ്ലിക്കറ്റ്ന് പൊ ഫോട്ടോസാട്ടും എടുത്ത് വച്ചിരുന്നില്ലേ
കോപ്പി ഉണ്ടടി അത് കോപ്പി പോരന്ന് പറഞ്ഞന്നാ എവിടെ കൊണ്ട് കാണിച്ചപ്പോ
ഓ അങ്ങനെ ആ ആ ആ ഹസ്ബന്റ് വന്നിട്ടുണ്ടോ നാട്ടിലുണ്ടോ
ഇല്ലാ
ആ അല്ല നീ പറഞ്ഞവര് പോയിട്ട്ങ് വന്ന
അമ്മ ഗൗരിയും കൂടെ പോയി അവള് ഗൗരിയും കൂടെ പോയത് അണ്ണന്റെ മോളെ
ആ ആ ആ അവള്പ്പന്തതിനായി
അവക്ക് ഇപ്പൊ എങ്കിരിയാറിങ്ങനെ മൂന്നാമത്തെ വർഷ അവർക്ക ഇപ്പൊ പരീക്ഷ കഴിച്ചഞ്ഞുകോണ്ട്
ഇവിടെ പൂനംമ്പായക്കുളത്ത് മറ്റേ മൂത്ത മൂത്ത മക്കളമാരോ മൂത്തണ്ണന്റെ
അണ്ണന്റെ ഒരണ്ണപ്പോ പ്ലസ് ടു കഴിഞ്ഞു ഒരാള് ഡിഗ്രിക്ക് പടിക്കുന്നു
ഏതാ
ആരാണ്
അല്ല ഏതാ മെയി ഇംഗലീ എന്തോ മെയി
റിയാ തോന്നു
ആ ആ ആ ആ മക്ക ആമ്പിള്ളേരാണോ
അല്ല പെൺപിള്ളാര്
മൂന്നും പെമ്പിള്ളാരല്ലേ നാല് പെൺപിള്ളാര് ആ അണ്ണന് രണ്ടു പേരുണ്ടോ ഇള
ആ
ഒ ഞാൻ ഒരാള ആക്കി വച്ചേക്കാടി അത് ഇവിടെ യനിയൻ നാ ല്ലേ
ആരെയാ
അത് ഇവിടുത്തനിയനാ ഒരാളല്ലേ
ആ ഇവിടെ അനിയനെ ഒരു മോള്
ആ ഇവിട
പെൺപ്പിള്ളേരാടി കൂടുതല് എന്റെ മോൻ മാത്രേ ഉള്ള് ആണായിട്ട്
ഞങ്ങളടെ വീട്ടിലും അങ്ങനെയല്ലിയോ ജിജി അവർക്കെല്ലാം ചേട്ടന് രണ്ട് പെൺപിള്ളോര് അനിയത്ത്മാർക്ക് രണ്ട്ർക്ക്കും ഈ രണ്ടു പെൺപിള്ളേര് ഇവിടെയുള്ളൂ ഒരാള് ആണും പെണ്ണും അപ്പൊ അവിടെ അങ്ങനെയല്ലേ അപ്പ ശരി എന്റെ തീയല് കരിയണ് മീൻ തീയലൊക്കെ വൃത്തിയാക്കി വെച്ചട്ട് ഞാൻ പിന്നെ നിന്നെ വിളി
ഓ ശരിയടി എന്നാ
ഓക്കേ ടി നീ തീയലൊക്കെ വെച്ചിട്ട് വിളിക്കു ഞാൻ വരാം ഓക്കേ